ആഹ് എന്തേക്കെ
ഉം അവ്ട മഴ ഇണ്ടപ്പോ
ഉം ആ ഇവടെ നല്ല മഴേന്നു ഇപ്പൊ ഒര് ചെറ്യേ തോർചെണ്ട്. ഇണ്ട് ന്നട്ട് കുട്ടിയളൊക്കെ
ഉം
ഉം
കുട്ടിയള് കൾചാം പോയക്കാണ് ഇവടെ മഴയൊന്നുല്ല ഇന്ന് വല്ല്യാ മഴ പെയ്തിട്ടില്ല. ഇന്നലെ നല്ല മഴ ഇണ്ടായിരുന്നു ഭയങ്കര മഴ ഇടിയോട്കൂടിയ മഴ.
ആ ഇവടെ ഒരു ഉച്ച വരെ വല്ല്യോ നിന്ന് മഴയില്ല വെയിലുല്ലാത്തൊരു അവസ്തെയിരുന്നു. ഒര് മൂന്ന് മണി തൊട്ങ്ങിയിട്ട് പിന്നെ ഭയങ്കര മഴ മഴേ കാറ്റും
ആ
നല്ല കാറ്റും മഴ കുട്ടിയള് സ്കൂള്ട്ട് വെര്ന്ന ടൈമില് ന്തോഒര് മഴ സ്കൂൾന്ന് ട്ട് വെര്നെ റോട്ടിലൊക്ക ഭയങ്കര വള്ളവും ഇതെക്കെയേന്നു നർഞ്ഞിട്ട് ഭയങ്കര മയേന്നു.
ഇവടെ ഇന്ന് മഴയല്ല ന്നാ അതെന്നെ ചെ ചെലെ, ചെലെ ഭാഗങ്ങൾല് ചെലെ, ചെലെ ദിവസങ്ങൾലും ഒള്ളു മഴ മഴ എൽ എല്ലായിട്ത്തൊന്നു ഇല്ല ആദ്യകാലത്ത മാരി ഇപ്പൊ ഇവടെ മഴ പെയ്യാണെങ്കി ഒര് അയ മൂന്ന് കിലോമീറ്റർ അല്ലെങ്കി ഒരു ഏകദേശം രണ്ട് കിലോ മീറ്റർ അപ്പർത്ത് പോലും ഈ മഴ അവടെ പെയ്തിട്ട്ണ്ടാവും വെയ്ല് കാ വെയിലിന്റെ കാലാണെങ്കില് വെയില് പിന്നെ എല്ലാട് ത്തും ചൂട് ഇള്ള സീസണ ആണെങ്കി ചൂട് എല്ലായിടത്തും ഒരു പോലെക്കാരം അതായത് ഉം പാല അത് ധികം ചൂടായിരിക്കും ന്നമ്മക്കാണ് ഏറ്റവും കൂടുതൽ ചൂടും
ഉം
പിന്നെ
ഇവിടെ നല്ല മഴയെര്ന്നു. പക്ഷേ ന്നാലും മഴക്കാൽത്ത പോലെ അൻസര്ച്ള്ള മഴ അല്ലപ്പോ മറ്റത് ഈ ജൂണ് പകുതിയൊക്ക ആവുമ്പ. എന്തൊരു മഴിം എന്ത്. ഇപ്പ ഇവടെ വള്ളല്ലാത്ത ഏരിയെലെന്നും ഇപ്പളും വള്ളായിട്ടില്ല. കേറികുടി പറയുന്നുണ്ട്.. പ്പ മോൾത്ത രണ്ട്. രണ്ട് മൂന്ന് വീടുകള്കൂടെ ഒന്നും വള്ളയിട്ടില്ല. കാരണം. നല്ല മഴ പെയ്താലേ. ഓലെ കെണറിലൊക്കെ. വെള്ളം കൂടുള്ളൂ.. അയിന് മാത്രം പെയ്മ്പോ നല്ലോണന്നാണ്ട്പെയ്യും. പിന്നെ തോർന്ന രണ്ട്സം വെയില് പിന്ന ന്ന് നല്ലോം. പെയ്യും അങ്ങനെല്ലേ..
ആഹ് വള്ളത്തിന്റെ കാര്യം പർണപ്പോഴ ആഹ് വെള്ളത്തിന്റെ കാര്യം പർണപ്പഴാണ്.. ഇവിടെങ്ങനെയന്ന് വെച്ചാല്. ഈ പ്രാവശ്യത്തെ വേനൽക്ക്.. വള്ളംങ്ങനെ കഴിയാറാകും. അപ്പൊ ഞാന എന്ത ചെയ്യുവെച്ചിട്ടാ. ആദ്യം കൊറച്ച്.. ചെറു മോട്ടർ ഇടും. എന്നട്ട് പിന്നെ നറ നറയൂല പിന്നെ കൊരൂ ഒര് രാവിലെട്ട ഒരു ഉച്ച കൂടി. ഇട്ടിട്ട് അങ്ങനെയൊക്കെ. നറച്ചിട്ടേരുന്നു.. പിന്നെ ന്നാ. എന്റെ ഈ വീട്ടിലൊള്ളു. കൊഴപ്പം ഇപ്പറത്തും. ഇപ്പറത്തൊന്നും കൊഴപ്പല്ല. അവിടെക്കെ നല്ലോണം. വള്ളള്ള വീടാണ്. ഞങ്ങൾക്ക് നല്ല.. റിസ്ക്കാണ് ബുദ്ധിമുട്ടാണ്. മ്മ് വേനൽക്കാലത്ത്. പിന്നെന്താന്ന് വെച്ചാ. ഇവിടെ വേറൊരു കേണർ വി ണ്ടായതൊണ്ടേ. ഞങ്ങള് അവിട്ന്ന് വെള്ളം ഉവുയോക്കും..
ആഹ് അങ്ങനെയ ആവുമ്പോ കുഴപ്പല്ല. ഇവിടെ ഈ ഏരിയൽനിന്ന്ർണ്ണ. വള്ളേ കമ്മിയാണ്.. ആഹ് നല്ല വള്ളത്തിന് ക്ഷ്യമം മേൽ ഇതൊരു നാലഞ്ച് വീടെര്ക്ക്. കെണർ വറ്റിട്ട്. ഓല്. പഞ്ചായത്ത്ന്ന് ഇങ്ങനെ. വണ്ടിലൊക്കെ. വെള്ളം കൊണ്ട്യ പിന്നെ ഓവലെങ്കി അവരെന്നെ. കുടിസിലൊക്കെ മോ പേന്തും. ടാങ്കിം ഡ്രമ്മുക്കെ വെച്ച്. അങ്ങനെ ഒരു ദിവസം രണ്ടും മൂന്നും പ്രാവശ്യ കൊടുന്നിന്നു. കരണം കുട്ട്യോള്ളോടുത്ത് വെള്ള ഉം കൂടുതൽ വണലോ..
നിങ്ങക്ക് വള്ളത്തിലുണ്ടോ. നിങ്ങക്ക് വള്ളണ്ടോ..
ഞങ്ങക്കിപ്പോ വെള്ളണ്ട്. ഉം ഞങ്ങള് അപ്പർത്ത് കെണറുത്തിട്ട്. അയിന്നങ്ങെനെ. നേരിട്ട്ങ്ങണ്ട് ഇട്ട്ക്കാണ്.. ന്നട്ട് ഇഷ്ടം പോലെ വളളണ്ട് ഉം പഷേ കൊറച്ച മേൽ ദ്യം വെള്ളം തീരണ്ടാന്നില്ല ഇവിടെ. ഇപ്പൊ ജൽനിധി യെന്നു. ജൽനിധി തൊ ഈ വേനക്കാലായ. കിട്ടൂല പിന്നെ എന്നും കംപ്ലൈൻഡും. അങ്ങനെയൊക്കയിട്ട്. ഇപ്പൊ ഒരു ജൽനിധി വെള്ളോല്ല.. സ്വന്തംകെൺറ്റിന്നെണ്. അത്ങ്ങനെ നമക്ക് എത്രോണം ഉപയക്ഷും.. ഇപ്രാവശ്യന്നും വളളത്തിന് ബുദ്ധിമുട്ടിട്ടില്ല പഷേ കൊറച്ച് മേൽഭാ ക്കെ നല്ല വള്ളത്തിന് ബുദ്ധിമുട്ടിം തീരെ വള്ളല്ലാതിം.. വീട്ടിന്ന് സ്വന്തം വീട്ടിക് നിക്കാനൊക്കെ
അതന്നെ എന്താ ചെയ്യ. വെള്ളത്തിന് വെള്ളം തന്നെ വണ്ടേ നിങ്ങളെ ഈ ഭാത്ത് എങ്ങനെച്ചാൽ. തൊട്ടടുത്ത വീടുകളോന്നും വല്ല്യകൊഴ് പ്പല്ല. എന്തന്നാവൊ ഞങ്ങക്ക് രണ്ട് കെണറള്ളതൊണ്ട് ന്നറിയില. ഇവിടെ നല്ലോണം.. കുറവായിരുന്നു പഷേ കൊഴപ്പല്ല. ഞാൻ തിരുമ്പാനൊക്കെ ചെലപ്പോ. എന്ത്യ്യും. ആ മറ്റ്. കൊറച്ചപ്പൊറതന്നെ ഒരു കെണർ കൂടിണ്ട്.. നാ ഞമ്മളത ന്നെ അപ്പൊ അവടെ പോയിട്ട്. അലക്കി പോരൊക്കെ ചെയ്യും. വല്ല്യ ബുദ്ധിമുട്ടൊന്നുണ്ടായിട്ടില്ല.. പഷേ സില്ല. എല്ലാ വർഷത്തെ സംബന്തിച്ച്. ഇപ്രാവശ്യം അത്ര തന്നെ നമ്മള് വെള്ളത്തിന് വേട്ട് കഷ്ടപ്പെട്ടിട്ടില്ലന്നാണ് ന്റെറെരു കാഴ്ചപ്പാട്.. പ്പ ഇഞ്ഞിപ്പോ ഇപ്രാവശ്യം ഇഞ് പിൻ
ട്ടൊണ്ടോകെ ഞ്ഞ് ഇപ്രാശ്യ വല്ല്യ വെള്ളത്തിന് ബുദുല്ലേ ഇപ്രാശ്യന്നെ മഴേ കമ്മിയൺല്ലോ അടുത്ത പ്രാശ്യം എന്തായിക്കുന്നാവൊ ഇപ്പൊ ജൂണ് പകുതി കെയ്യ ജുണ്ട് കഴിയാനായി. ഈ ജൂൺലൊക്കെ എത്ര കൊറച്ച് മഴ കിട്ടിയിട്ടൊള്ളൂ. പെയ്യുമ്പോ നല്ലോണ്ട് പെയ്യും പിന്നെ വെയിലും ചൂടും ഒക്കെയി. പിന്നെ ഒരുഴചഴിഞ്ഞാ. പിന്നെ ഒരുസം നല്ല മഴയും.. അത് ചെലേ ബാത്ത്ക്. ചെലപ്പോ ഇവിടുക്ക് മഴണ്ടാവും. പഷേ കുറച്ച് വിട്ട് നമ്മളെ. കോട്ടപ്പാട് അവു ടുക്ക് കൊറച്ച് എത്തുമ്പക്ക് അവിടെ മഴേ പെയ്തി ട്ട്ണ്ടാവൂലേ. തീരെ വള്ളതോന്നും. ഇല്ലാത്തൊരവസ്ഥക്കരം. മഴ കിട്ടാത്ത അവസ്ഥ..
മഴ കൊറവായ എന്ത്ണ്ടാവുന്ന് വെച്ച്. ച്ചാല് ഇനി അടുത്ത വേനലാവുമ്പോ ഞമ്മക്ക് നല്ല ബുദ്ധിമുട്ടാക്കാരം ഇപ്രാവശ്യപ്പൊ ഇപ്രാവശ്യത്തെ സ സാധാരണ ഇസ്കൂള് തുറക്കണ സമയങ്ങളിലൊക്കെ നല്ല മഴയായിരിക്കു ഇപ്രാവശ്യം ഇസ്കൂളൊക്കെ തുറന്നൊരു നാല് ദിവസ സം കഴിഞ്ഞതിന് ശേഷൊക്കെ മഴ പെയ്തിട്ടുള്ളൂ
അ അങ്ങനെണ്ടായിട്ടുള്ളു അല്ലെങ്കി നമ്മള് മഴക്കാലത്ത് സ് കൂൾക്ക് പോവ അങ്ങനെയൊരു ബുദ്ധിമുട്ട് പറയിലെ ഇപ്രാവശ്യെന്തായാലും ഏകദേശം ഒരായ്ച്ച കഴിഞ്ഞിട്ടെന്നെ മഴ പെയ്തിട്ടുണ്ടാവുള്ളു അതൊണ്ട് കു ട്ടികൾക്കൊന്നും ആ തൊടക്കത്തി തന്നെ മഴയോണ്ട് ബുദ്ധിമുട്ടി പോകേണ്ട ഒരവസ്ഥ ഒന്നും വന്നിട്ടില്ല
വന്നിട്ടില്ല ഇല്ല ഇപ്പൊ മഴ പെയ്യാണെങ്കി തന്നെ കുട്ട്യോൾ സ്കൂൾക്ക് പോണ സമയത്ത് രാവിലെ രാവിലെ നീക്കുമ്പോ എന്നും ചെറിയൊരു ചാറ്റൽ മഴ പോലെണ്ടാവും ഇന്നാ പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണി കയിഞ്ഞ പിന്നെ വെയിലെറിച്ചു പി അങ്ങനെ മഴണ്ടാവുന്നെ അങ്ങനേരുന്നു ഇപ്പൊ കൊറച്ചായിട്ട് മഴ
ഈ ചെറിയ മക്കക്ക്‌ എങ്ങനെന്ന് വെച്ചാല് ഈ ചെറിയ മക്കക്ക്‌ എങ്ങനെന്ന് വെച്ചാൽ ഈ മഴയാകെ കാര ണവർക്ക് പോണതൊന്നും വല്യേ ഇഷ്ടോണ്ടാകൂല മഴക്കാലായല് അവര് നനഞ്ഞ് ആകെ ബുദ്ധിമു ട്ടാക്കാരം മഴയത്തവര് എണീക്കൂല്ല അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരു മോള്ണ്ട് അവളവസ്ഥ അങ്ങനെയാണ് ഇന്നാലും ഞാനവളെ പറഞ്ഞയക്കും ച് പിന്നെ കൊഴപ്പല്ലാത്തോണ്ട് ഇപ്പൊ പിന്നെ പിന്നെ പൊതുവേ മഴ കൊറവാണ് മഴ കൊറവാകാന്ന് പറഞ്ഞാല് ആദ്യ ആദ്യത്തെ മാതിരിള്ള പഴേ കാലത്തെ മാതിരില്ല വെ മഴയൊന്നും ഇപ്പല്ല അത് കാരണം തന്നെ നമുക്കിപ്പോ ഇപ്രാ ഇ പ്പ എല്ലാർക്കും ബുദ്ധിമുട്ടല്ലേ വെള്ളം കിട്ടാൻ നല്ല ക്ഷാമാണ് ഇനി വെരും ഭാവി തലമുറയ്ക്ക് ഇതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും കാരണം മഴ കൊറവല്ലേ ഇങ്ങനെ മഴ കൊറഞ്ഞു കൊറഞ്ഞു വന്നാ നമ്മള്ക്ക് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരും വെള്ളത്തി
വെള്ളത്തിനാണ് തീരെ വെള്ളല്ലാത്തൊരവസ്ഥേക്കെത്തും ഇങ്ങനെ മ്മ് അതെ അവിടൊക്കെങ്ങനെ ഇപ്പൊ കെണറ്റില് വെള്ളം കൂടിയോ
ആഹ് ഇപ്പൊ പിന്നെ ഇവിടെ പിന്നെ എങ്ങനെന്ന് വെച്ചാല് മഴ പെയ്താ മതി അപ്പൊക്ക്‌ കെണറ്റില് വെള്ളം കൂടും അത് കരുതിട്ട് ഇവിടെ നല്ലോണം വറ്റിപ്പോവൊന്നുല്ല കൊറവാകുന്നുള്ളൂ ഈ ഏരിയയിൽ പൊതുവേ വെള്ളല്ലൊരു ഏരിയാണ് ഇവിടെ ആർക്കും അങ്ങനെ വള്ളല്ലാത്തൊരു അവസ്ഥയൊന്നുല്ല പക്ഷെ കൊറച്ച് മഴ പെയ്താ മതി അപ്പൊക്കെന്നെ വള്ളം കയറും കെണറ്റില് നല്ലോണം വെള്ളാവും അവനാന്റെ ആവശ്യത്തിന്
പറഞ്ഞാ തീരെ വള്ളല്ലാത്തൊരു ഏരിയാണ് എന്ന്ച്ചാല് കെണറ്റിക്കൂടിയൊള്ളു വള്ളം വേനക്കാലത്തെന്നെ ഇണ്ടാവ അത് വ റ്റി കഴിഞ്ഞാ പിന്നെ നല്ലോം മഴ പെയ്ത്
ഉം
ന്റെടും ഇവടെ വള്ളം കിണറിക്കൂടി ഇഞ്ചി കൂടൊള്ളൂ അല്ലെ ചെറിയൊരു മഴ ക്കൊ ചെറുതായി ഒന്ന് രണ്ടീസം പെയ്താലൊന്നും വെള്ളം കൂടാത്തൊരു കേണർ വെള്ള
ആ പിന്നെ ഇവിടെ എങ്ങനെന്ന് വെച്ചാല് വല്ല്യൊരു കോറിണ്ട് കരിങ്കല്ലിന്റെ കോറി അത് കാരണം ആ കോറിയില് എല്ലാ സമയ ത്തും വള്ളണ്ടാവും അപ്പൊ ഞമ്മള് അ ഇപ്പൊ ഇവടെ നാട്ടിലുള്ളോരൊക്കെ എങ്ങനെ പറയാന്ന് വെച്ചാ ആ കോറീല് വെള്ളല്ല കാലത്തോളം ഞമ്മൾക്കൊന്നും വെള്ളത്തിന് ബുദ്ധിമു ട്ടണ്ടി വരില്ല അതിന്റൊരു അംശം നമ്മൾക്കൊക്കെ നമ്മള കെണറ്റിലൊക്കെ കാണപ്പെടുന്ന് പക്ഷെ ആ കോറീക്കൊന്നും ഞമ്മള് വേനല് ക്കൊന്നും അങ്ങനെ ഉപയോഗിക്കാനും ഉപയോഗിക്കാനും പറ്റൂല്ല. ആദ്യക്ക്‌ ഞാ ഞങ്ങളൊക്കെ പോയിരുന്നു. അന്ന് കുളിക്കാനും അലക്കാൻ വേണ്ടിട്ടൊക്കെ പോയിരുന്നു. പിന്നീട് എന്താന്ന് വെച്ചാല് അതില് ആദ്യൊരു സ് ത്രീ വീണ് മരിച്ചു. പിന്നീട് എന്തെയ്തു ഒരു വിദ്യാർത്ഥി ഒരു ഒമ്പാം ക്ലാസ്സിൽ പഠിക്കണ ഒരു കുട്ടി കൂട്ടുകാരെ കൂടെ നീന്തി കളിച്ചു കൊണ്ടിരിക്കണേന്റെടേലും താഴ്ചയിലേക്ക് പോയിട്ട് ആ കുട്ടി മരിച്ച്. അയ് കാരണപ്പാ കോറി നാല് ഭാഗം വേലി കെട്ടിയിട്ട് ബന്താക്കിട്ട്ക്ക്ണ്. അത് കാരണം ഇപ്പ അവ്ട്ക്ക് ആർക്കും പോകാൻ പറ്റ് ല്ല പക്ഷെ എന്താ വെച്ചാല് വീടൊക്കെ വെക്കണ പുതിയ പുതിയ വീടൊക്കെ വെക്കണ വീട്ടിലേക്ക് അവർ അവരൊക്കെ എന്ത് ചെയ്ത്ക്ക്ണ് അതില് മോട്ടർ വെച്ചിട്ടുണ്ട്. അത് വെള്ളം സുലഭമായി കിട്ടുവല്ലേ. ആരും ആർക്കും കുഴപ്പല്ലല്ലോ. ആരും ഉപയോഗിക്കാത്ത വെള്ളും അല്ലേ. അപ്പൊ അതിന് ആഹ് അതിന് ഞങ്ങളത് ഉപയോഗിക്കുകയും ബാക്കിയുള്ള കുറെ വീട്ട്ക്ക് അതിന്ന് മോട്ടറ് വെച്ചിട്ടുണ്ട്. അത് കാരണംന്നാല് ഇവടെ വെള്ളത്തിന് അങ്ങനെ ഒര് പൊതുവേ ഒരു ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലാണിത്. ഉം.
അല്ലെങ്കിൽ കോറിയൊക്കെണ്ടെങ്കി വള്ളം കമ്മി ആവാണെ അയ്ൽ പോയി തിരുമ്പും കുളിക്കുവൊക്കെ ചെയ്യാര്ന്നു അല്ലേ?
പിന്നേ, കോറിയോ പൊഴയൊക്കെ നമ്മളടുത്തുണ്ടെങ്കിൽ എത്രയോ നല്ലതാണ്. പക്ഷേ എന്തെന്ന് വെച്ചാൽ ഇത് ഞമ്മൾ രണ്ടു പേരയ്ല് വീണ് മരിച്ച ഒറ്റ കാരണം കൊണ്ട് ഇപ്പൊ ആര്, ഉം. പിന്നെ അതിന്റെ ഉടമസ്ഥര് അങ്ങോട്ട് ചെല്ലാൻ പറ്റു റ്റൂലാന്ന് തന്നെ പറഞ്ഞു. മറ്റത് അവർക്ക് ഒരു കുഴപ്പുണ്ടായിര്ന്നില്ല കാരണം മറ്റുള്ളവരു ഒരു സഹായല്ലേ? അതൊക്കെ. ശൈത്ത്വാന് രണ്ട് മരണം സംഭവിച്ചത് കാരണം ഇഞ്ഞ് ആരും അതിക്ക് ചെല്ലണ്ട എന്ന് പറഞ്ഞിട്ട് ട്ട് അവരെന്ത് ചെയ്തു അതിന് നല്ലോണം എന്ത വേലി കെട്ടി. ഇപ്പൊ അവരയ്ല് മീൻ വളർത്ത്ണ് ണ്ട്. മീനെങ്ങനെയാന്ന് വെച്ചാ കുറേ കാലം കൂടുമ്പോ ഒരു രണ്ട് മൂന്ന് എട്ട് പത്ത് വർഷൊക്കെ കഴിയുമ്പോ
കഴിയുമ്പോ എല്ലാരും മറക്കുമ്പോ പിന്നെ ഉപയോഗിക്കായിരിക്കും. ഹലോ.
ഒരു പ്രാവശ്യം മുഴുവൻ വറ്റിച്ചിട്ട് മീന് ഈഹ് ട്ട് പിടിക്കണം. എന്നാലേ കിട്ടൂള്ളു. അല്ലാതെ കിട്ടൂല. ഉം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്.
ഇവിടെ ഇല്ല കിണറുകള് ന ല്ല കുളങ്ങള്ച്ചാലും അത് പ്പം വേനക്കാലായാ അങ്ങട് വറ്റുവെ. അയിലൊക്കെ പിന്നെ തുള്ളി വെള്ളം അതമ്മക്ക് ഒരു ചളി വെള്ളം പോലെ തോന്നും നമുക്കൊന്നും ഉപയോഗിക്കാൻ തോന്നാൻ പറ്റാത്ത രീതിക്ക്ള്ളെ വെള്ളായിരിക്കും. ഒരു ചെളി പെരണ്ട വെള്ളം അപ്പോ കുളിക്കാന് ഒന്ന് ബക്കറ്റിലെടുത്ത് ഇതാക്കും ശേഷം അപ്പോ ചളിള്ള വെള്ളം പോലെല്ലൊരു വെള്ളായിരിക്കും. നല്ല തെളിഞ്ഞ വെള്ളവും നമുക്ക് തിരുമ്പാനും കുടിക്കാ ഈഹ് കുളിക്കാനും ഉപയോഗിക്കാൻ പറ്റാത്ത മോഡൽ വെള്ളായിരിക്കും.
ആഹ് ഇവിടെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുല്ല ട്ടോ. ഇനിയിപ്പ എന്താന്ന് വെച്ചാല് പിന്നെ ഇവിടെ ത്ത് ഞങ്ങള് ഈ ഭാഗത്തുള്ളോര് നല്ല സഹായണ്ട്. ഇനിയിപ്പോ ഏത് രാഷ്ട്രീയക്കാരാവട് ട്ടെ ഏഹ് ആരാവട്ടെ ഏത് സംഘടനക്കാരും, ബുദ്ധിമുട്ട് ആ വേനലായാ ആ സ് സമയായാ ഞങ്ങൾക്ക് ഗ്രൂപ് വരും എന്ത്, വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളവര് അറിയിക്കുക, ഞങ്ങള് എത്തിച്ചു തരുന്നതാണ് അങ്ങനെ വേനലാകുമ്പോ കൊടും വേനൽക്ക് വെള്ളല്ലാത്ത വീട്ടുകാർക്കൊക്കെ വെള്ളം അവരെത്തിച്ചു തരും. അത് നല്ലൊരു ഒരുമള്ളൊരു നാടാണ് ഈ ഭാഗത്ത്. ആ വെള്ളത്തിനൊന്നും വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട.
ആഹ് ഇവിടെ അങ്ങനെ കുറച്ച് വെള്ള, ഇപ്പൊ കൊറേ വീട്ടുകാരുണ്ടാവും. എന്നിട്ടന്നെ പഞ്ചായത് ത്താര് വന്ന് ഫസ്റ്റ് വെള്ളം കൊണ്ട് വരുന്നില്ല എന്നൊക്കെ പറഞ് ഭയങ്കര പ്രശ്നൊക്കാണ്. അയ്‌ൻ പഞ്ചായത്തില് എത്ര എ - വ്ട്കച്ചിട്ട കൊണ്ടുവരാ കാരണം കുറെേ ഏരിയ ഉണ്ട് ഇവിടെ വെള്ളല്ലാത്തത് പിന്നെ അങ്ങനെ കൊറേഞ്ഞ പഞ്ചായത്താര് ഒന്നു രണ്ട് പ്രാവശ്യ ഒക്കെ ഓരോ ഭാഗത്തക്ക് ആയിട്ട് ആഴ്ച്ചയില് ഒരു ദിവസം ഇങ്ങട്ട് ദിവസം വേറൊരു വാത്തക്ക് അങ്ങനെ ആയിട്ട് കൊണ്ടുവന്നു പിന്നെക്കെ അവര് സ്വന്തം കാശ് മുടക്കി വണ്ടിൽ വെള്ളം കൊണ്ടന്നിട്ടും അങ്ങനൊക്കെ
ആഹ്
നല്ല ബുദ്ധിമുട്ടന്നെ
ആഹ് ആഹ്
ന്നാ ശരിട്ടോ പിന്നെ വിളിക്കണ്ട് എന്നാ ശരി പിന്നെ വിളിക്കണ്ട് ന്നാ